ഹലോ കേൾക്കാവോ
ആ കേൾക്കാം കേൾക്കാം എന്താണ് വിശേഷം എന്തൊ ന്തൊക്കെ ഉണ്ട് വിശേഷം പുതിയ വിശേ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ
പുതിയ വിശേഷം പനി പിടിച്ചു
ആ ആ ആ പനി പിടിച്ചോ അതെന്തേ പെട്ടെന്ന് പനി പിടിക്കാൻ എന്തേ
പനി പിടിക്കാന് കഴിഞ്ഞ ദിവസം മോനൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു സ്കൂള് തുറപ്പല്ലെയോ അപ്പം അതിന് പോയപ്പം ചെറുതായിട്ടൊന്നു മഴ നനഞ്ഞ് ആ മഴ നനഞ്ഞതിൻ്റെ ഫലാ ഫലമായിട്ട് ഇന്ന് പനി പിടിച്ച്
അത് ശരി ആ ആ ആ ആ എന്നിട്ട് ഡോക്ട ഡോക്ടറെ കാണിച്ചില്ലേ
ആ ഇന്നങ്ങോട്ട് പിടിച്ചതേ ഒള്ളൂ
അപ്പൊ കയ്യിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്
അഡ്ജസ്റ്റ് ചെയ്തു ആദ്യം നമ്മൾ ഹോം റെമഡീസ് ഒക്കെ നോക്കുവല്ലോ അത് നിക്കത്തില്ലെന്ന് കാണുമ്പോഴാണല്ലോ നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നത് ഉം ആ കൊഴപ്പമില്ല അത്യാവശ്യം ലേശം കൊറവുണ്ട്
ആ അത് ശരി ആ പെട്ടന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കഴി ഇരിക്കണാ വെറുതെരിക്ക
ആണാണ്. ഒന്ന് കിടന്നതാ
ഏ ശരി ആ മഴണ്ടോ അവിടെ കൊറെ സമയം, കൊറെ സമയം കെടുക്കുവോ
ആ ഉച്ചക്ക് ആ വീട്ടിലുള്ളപ്പോഴൊക്കെ ഒറങ്ങും. ഇന്നിപ്പോ ഉറങ്ങിയില്ല
ആഹ അ ശരി ഞാന് പിന്നെ എന്താ പറയാ ഇന്നിവിടെ ഭയങ്കര വെയില, നീല് രണ്ട മൂന്ന് ദിവസമായിട്ട് പേ വെയിലനെ മഴാന്ന് പറഞ്ഞല്ല മഴയുണ്ട് മഴുണ്ട്ന്ന് പ് പറയ്ണല്ലാതെ മഴ തന്നിട്ടില്ല ഇതുവരെ എടക്ക എപ്പോഴോ ഒന്ന് പെയ് ഇതൊന്നല്ലാതെ നല്ല വെയിലും ചൂടും ആണിപ്പോ ഉം പിന്നെ ആ തുണിയ തുണിയൊക്കെ ഉണക്കൻ എളുപ്പ ബുദ്ധിമുട്ടൊന്നുല്ല ഉം പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്താ എന്തൊക്ക പറയാൻ കൊട് അന്ന ഫുഡ്ക്കെ കഴിച്ചു എന്താ കഴിച്ചന്ന് സ്പ്യഷ്യൽ
ഫുഡ് ഏ സ്പെഷ്യൽ എന്ന് പറയുന്നല് മീനില്ലാത്ത ത് ദിവസം ഇല്ലല്ലോ? മത്തികിട്ടി മത്തി മീന് മത്തി കറിയും വെച്ചു വറക്ക് പിന്നെ? ഹും. ഏ മാങ്ങ കറി വെ
ഉം ആ മാങ്ങ കറിന്നെ പഴുത്ത മാങ്ങേട്ടോ
പഴുത്ത മങ്ങല്ല പച്ച മാങ്ങ അരിഞ്ഞ് വേവിച്ചിട്ട് അതിന് നമ്മള് മോര് കറിക്ക് അരക്കുന്നലെ ആ തോല് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഉള്ളീം പച്ച പച്ചമുളകും കൂടി ഇട്ട് ഉപ്പും ഇട്ട് വേവിക്കും പിന്നെ നമ്മള് മോ മോര് കറിക്കരക്കില്ലേ തേങ്ങയും വെളുത്ത ഉം ചെറിയ ഉള്ളി ജീര് ഇവയെല്ലാം കൂടെ അരച്ച് ച്ച് ഇലോട്ടിട്ട് ഒന്നു ചൂടാക്കി കടുക് വർത്തിടും ഉം ഉം ആടേസ് അത്യാശം പുളിയൊക്കെ കാണും പുളിയൊക്കെയുള്ള മോരാണെങ്കി ഇന്നല്ലേരിക്കും മോരെന്ന് പോലും മാങ്ങാ മാങ്ങ
ആഹ് അത്‌ശെരി ആ മാങ്ങ അത് ശെരി ഞാൻ പിന്നെ ഒരിക്കൽ ഞാന് എന്താ പറയാ അത്പോലെ ഈ വാട്സ സപ്പിലൊക്കെ ഞാൻ ചോയിച്ചറിയണ്ട് അപ്പൊ നിനക്ക് ഒന്നും കൂടി പറഞ്ഞരണംട്ടോ ആഹ് ഇന്ന് ഇവിടെ മീൻകറിയാണ് കൊഴുവ അറിയില്ലേ കൊഴുവ അല്ലെങ്കി ഒരു പത്തര നാ തൊലി ന്നൊക്ക പറയണ മീ
ആഹ് അറിയാം അറിയാം അറിയാം.
ആ മീന് കറി വെച്ചു അത് വറുത്തു വറുത്താല് എനിക്കിഷ്ടാട്ടോ പക്ഷെ ചെറിയ മോൾക്ക് അത്ര ഇഷ്ടല്ല അവൾക്ക് അങ്ങന ക്രിസ് പ്പി ആയിട്ട് അങ്ങനെ മുര് മൊരിച്ചെടുക്കണത് അത്ര ഇഷ് ട്ടല്ല അവൾക്ക് നല്ല ആ മീൻ കറി കൂ ത്ത മീൻ കഴിക്കൂല അത് ആ ഞാനാണെങ്കിലു രും വെയ്ക്കൂല മീൻത്തെഴത്ത കറി ആ കറി മാത്രെ ചാറ് മാത്രെ ഒഴിക്കുള്ളൂ
അതെ പിന്നാർക്ക നമ്മളി വെക്കുന്നെ
അതന്നെ ആകെ ചെറിയോരു സ് സ്റ്റീലിന്റെ പാത്രത്തിൽ കൊറച്ച് കറിയൊള്ളു അതന്നെ അത് അതുപോലെ ഇരി ക്കണ്‌ണ്ട് നമ്മള് കുട്ടികള് കഴിക്കണേ ആഹ് മൊളക് കയറിയാ വെച്ചത് മൊളക് കറി വെ ച്ചു പിന്നെ ആഹ് അത്ന്നെ ഒള്ളത് പിന്നെ ചീര ഞാന് ഉള്ളി ചെറിയ ഉള്ളി താളിച്ചിട്ട് പിന്നെ നമ്മള് ഉ തോരവെയ് പുലയ്റ്റ്‌ തേങ്ങ ഇട്ടിട്ട് ആഹ് അങ്ങനെ ഇണ്ടാക്കി ചോന്ന പീരട്ടോ അപ്പൊ വെച്ചപ്പോ രസണ്ട്
ആ ചീര നല്ലല്ലേ ഹെൽത്തിക്ക് ഹെൽത്തി ഫുഡല്ലയോ ആണ് ആണ് അല്ലെലും വേറൊരു ടേസ്റ്റാ അതും ചോറും മാത്രമാണെങ്കിലും കഴിക്കാൻ രസോണ്ട്
അതെ അതെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അതെ അതെ അതെ അത് വേറ പിന്നെ എന്ത് സാനം ഞാൻ എന്റെ എനിക്ക് ഇഷ്ടം എങ്ങനെയന്ന് വെച്ചാല് പുള്ളിയിലൊക്കെ താളിക്കാ എങ്ങനെന്ന് നല്ല എണ്ണയിൽ താളിക്കണം അപ്പളല്ലേ അത് ചോറിൽ കൂട്ടി കഴിക്കാൻ ടേസ്റ്റ്ഒള്ളു കൊറഞ്ഞ എണ്ണേല് കാമ്പയ് കത്രേം രുചി തോന്നിയിട്ടില്ല പക്ഷെ എണ്ണ ഇഷ്ടല്യാത്തോർക്ക് കഴിക്കാട്ടോ അല്ല എണ്ണ ഇഷ്ടല്യാത്ത ഒരുപാട് കഴിക്കണം നന്നല്ല പക്ഷെ നമ്മള് എല്ലാ കറി ളുടെയും കാര്യല്ല പറയുന്നേ അതേപോലെ കൂർക്ക ഉണ്ടാക്കാ ണെങ്കി അതൊക്കെ എനിക്ക് നല് ഞങ്ങളത് ഇവിടെ തൂ ഞങ്ങള് തൂമി ക്കാ പറയാട്ടോ താളിക്കണേന് ആ ചെറിയ ഉള്ളില് ആഹ് താളിക്കും അങ്ങനെ ഉണ്ടാ അതൊക്കെ എനിക്ക് ഇഷ്ടാണ് പിന്നെ പൊതുവേ പുറത്തുത്തെ ഫുഡ് ആണെങ്കി ഒന്നും ക്കൂടെ സന്തോഷം
ആ ആഹ് വീട്ടി കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ
കഷ്ടപ്പെടണ്ട വേഗങ്ങ കൊടുന്നാണ്ട് നിവർത്തി വെക്കങ്ങ കഴി ക്ക്യ ചിലത് പിന്നെ പാത്രത്തില് പോലു എടു
അതെ ഫോൺ എടുക്ക ഓർഡർ ചെയ്യ്യ വീട്ടി കൊണ്ട് വരിഅ
അതന്നെ പക്ഷെ അത് നമ്മൾ എങ്ങനെ അതെ അതെ അതെ ശരിയ വാങ്ങി തരാനും കൊടുന്നു തരാനും കൂടെ ഒരാള് വേണം ഇത്‌ നമ്മൾ ഓർഡർ ചെയ്യുമ്പോ നമുക്ക് ആ ഓർഡർ ചെയ്യണ ഒരു പണിയില്ലേ പിന്നെ കൊണ്ടുവരണ വേറെ നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ടേ
ആഹ് ശരി എവിടായി എവിടായി ഹ്
എവിടായി എവിടായി എന്നുള്ളത് അതേപോലെ തന്നെ പിന്നെ എന്താന്ന് വെ ച്ചല് നമ്മൾ ഈ ഫൂഡൊക്കെ നമ്മള് ഓഡറ് ചെയ്ത അത് എങ്ങനെ ണ്ടാക്കണതാണ് അതൊന്നും നമ്മൾക്ക് അറിയണ്ട നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുണൂല ബോധേ ദേടുല്ല അല്ലേ ആലോയ്ചോക്യേ ആഹ് ഒന്ന് ആലോയ്ച്ച് നോക്കിയേ ട്ടുണ്ടെങ്കിൽ സത്യ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്ക്ൻണ്ടോ
ചിന്തിക്കില്ലന്നാ അന്നേരം നമ്മക്ക് എന്താ അത് കഴിക്കണന്ന് വെച്ചാൽ കഴിക്കണം അത് ആരുണ്ടാക്കും എങ്ങനെണ്ടാക്കും ക്ക്ന്ന് എവിടെ വെച്ച് ണ്ടാക്കുന്നതിനോ പ്രോബ്ലം പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് ഞാൻ അടുത്ത് പോയി ഇര്ന്ന് ഇങ്ങനെ കാണണം അല്ലേ ഒരു കട എല്ലാ കടയൊന്നും ഞാൻ പറയുന്നില്ല വൃത്തിയായിട്ട് നീ റ്റായിട്ടും ഉണ്ടാക്കുന്നിടം ഒണ്ട്.
ഇണ്ട് ഇണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറ മ്മള് കാ കൊട്ന്ന
ക്കുന്ന കടകളും ഉൺ
ഉണ്ട് ഉണ്ട് ഉണ്ട് അതല്ലേയ് ഞാൻ ഇങ്ങനെ ആലോയ്ക്കാ ഇപ്പ ഞാനമ്മള്ങ്ങനെ സംസാരിച്ചോണ്ടിരി ക്കുമ്പളാ ഓർക്കണെ. ഇതൊക്കെ ഓർമ്മ വര്ണെ. നമ്മള് സത്യത്തില് നമ്മളത് എങ്ങനെ ഇങ്ങനെ ഇണ്ടാക്ക്ണ്ന്ന് പോലും നമ്മള് ചിന്തിക്ക്ണ് പോലുല്ല.
ഇല്ല
നമ്മളത് വാങ്ങ്ണ് കൊണ്ടുവര്ണ് നമ് മ്മളത് ടെസ്റ്റോടെ രുചികരമായ വായക്ക് അല്ല ആസ്വദിച്ച് കഴിക് ന്നാല്ലേ അത് എങ്ങനത്തെ വെള്ളാണ് അവരത് ആ ഫുഡ് ആഹ് സാധനങ്ങളൊ അന്നേരം കഴുകീട്ടാണോ ഉണ്ടാക്കെ ഇവടേണെങ്കി നമ്മള് ഞമ്മള് സാധനം ണ്ടകുമ്പോ കുട്ട്യോളോട് ഒരു സാധനം കഴുകാൻ പർഞ്ഞ അവര് ത അവര് കെയ്‌കീകെ നൂറ് ചീത്തെ അവരെ അത് നേരെ കഴ്ക്ന്ന് പർഞ്ഞിട്ട് അല്ലേ ആ ശരിക്ക് കയ്ക് അത് ന്ന് പർഞ്ഞിട്ട് ഇങ്ങനെണോ കഴ്കൊന്നൊക്കെ പർഞ് അവര്ക്ക് ചീത്ത ചെലപ്പോ ഒര് അടിഒക്കെ കൊട്ത്ത് കെയ്കിപ്പിച്ച് കൊണ്ടോ ന്ന് അങ്ങനൊക് നോക്കി കഴിക്ണതോ ഇതേ ഫഡെന്നെ നമ്മള് പൊർ ത്ത്ന്ന് വാങ്ങുമ്പോ നമ്മള് അതിനെ കുറിച്ച് നമ്മള് ചിന്തിക്ണപോലുല്ല. രുചിയുണ്ടോ അ നമ്മൾക്ക് ഫ്ളാറ്റ് അവിടെ വീണ് അമ്മള്.
അതെ ഞാൻ അതെ ഞാൻ ചെല സമയത്തൊക്കെ ഓർകു ഈ ചിക്കനും ബീഫ് ഐറ്റങ്ങളൊക്കെ കൊണ്ട് വരുമ്പോ ഇത് നമ്മള് വങ്കി വീട്ടിലത് അതിന്റെ ചോര മാർന്നടം വരെ കൈകും ഏ ഇവര് അങ്ങനെ കഴുകുന്നുണ്ടായിരി സോ
ആ അവര് കഴുക്ണ്ന്ന് ഉണ്ടോ അല്ല അല്ലേങ്കി നോക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ അരി ബിരിയാണിന്റെ അരിയോ വെക്നദ് നല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല അവര് യ ഏ ആ അപ്പൊ വെക്കുമ്പോ പിന്നെ എന്താണ് അത് എങ്ങനെ അവർക്ക് അത്രയും നല്ല രീതിക്ക് അത് കഴുകാൻ പറ്റും നമ്മള് വീട്ടിലിപ്പൊ രണ്ട് ക്ലാസ്സരി മൂന്ന് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതുപലെ കഴുകാം ഒരുപാട് രു കിൻഡൽ ക ക്കിനൊക്കെ അവര് അരിവ് കഴുകുമ്പോ അതെങ്ങനെ അവർക്ക് നേരെ കഴുകാൻ പറ്റാ കഴുകാൻ പറ്റൂലല്ലോ
ഉം ജസ്റ്റ് ഒന്ന് വശീവരിക്കും
മോട്ടറിന്റെപയപ് ഒക്കെ പിടിച്ച് ജസ്റ്റ് ഒ നിങ്ങളടെ ഇളക്കിയിട്ട് അന്ന ഒഴിക്കണണ്ടാവും അത്രല്ല ഇപ്പൊ അവര് ചെയ്യണ്ടാവുള്ളു ആ
എന്തായാലും
ആ ആ അതേപോലെ എന്റെ ഒരു റിലേറ്റീവ്ര് ഒരു ആ ചിന്തിക്കണില്ല എന്റെ റിലേറ്റീവ് പറയണ്ടായി അവര് ഒരു ഹോട്ടല് വർക്ക് ചെയ്യാണ് ട്ട് അവര് പറയാ അധ് ഫുഡ് അവിടുന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ ഈ മല്ലിയല ഒക്കെല്ലേ അധോന്നും കഴുകാ അത് അങ്ങനെട്ട് കവർന്ന എത്തിട്ട്അറിഞ്ഞു ട്ട് ന്ന് അപ്പൊ അപ്പൊ ഇവര് ചോദിച്ചു ഇത് കഴുകുവന്നുമാണ്ടെന്ന് ചോദിച്ചു അതിന് ഒരു മറുപടിയൊന്നും ഉണ്ടായിരുന്നി അങ്ങനെയുള്ളവരുണ്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകന്നുള്ളത് പക്ഷെ ക്ഷെ അവനോൻ കഴി- ണ പോലെ മറ്റുള്ള അതെ ടേസ്റ്റ് മതി. പിന്നെ നമ്മള് കഴിക്കണ ഫുഡാണ് ന നമ്മളും ആ ഒരു രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊ ആഗ്രഹത്തിലാണെങ്കിൽ അവരത് നല്ലതുപോലെന്നെ ഉണ്ടാക്കി കൊടുക്കും. അല്ലേ?
ആ അവര് വിചാരിക്കുന്ന അവർ വീട്ടുകാരോ സ്വന്തക്കാരോ ഒന്നും അല്ല. ആരെങ്കിലും അല്ലേ കൊണ്ടു പോയി കഴിക്കട്ടന്ന് വിചാരിക്കും. അതേ സമയം അവർ അവ അവർക്കോ വീട്ടുകാർക്കും ഉണ്ടാക്കുവാണെങ്കി അവര് നല്ലതു പോലെ ഉണ്ടാക്കും.
ആ ഉണ്ടാക്കുകയും ചെയ്യും ശരിയാണ്. ഞാന് അങ്ങനെ
അവർക്കൊരു പയരു
അതില്ല ആത്മാർഥതല്ല ശരിയാണ് ശരിക്കൂല്ല ഞാനോക്കെ ഇങ്ങനെ എപ്പ നമ്മടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോളും നല്ല കാര്യങ്ങളുണ്ട് നല്ല ത് ചെയ്യണവരുണ്ട് നല്ല വൃത്തിക്ക് ചെയ്യണവരുണ്ട് ചീത്തത് പ്പ അതൊന്നു ബാ തൊന്നും മറ്റുള്ളവരെ കര്യത കുറിച്ച്ത് അത് വല്ലോന്റെയും കാര്യം ന്നുള്ള ഒരു മട്ടില് നിക്കണോരും ഉണ്ട് അല്ലെ ആ ശര്യാണ് ഉം ത് അതെ അതെ ഞാന് ഞമ്മക്ക് നെ ഇതൊക്കെ ചെല ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇപൊ ഞൻ അങ്ങനെ ഓർത്തത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ മൈൻഡില് വന്ന ഇട്ടോ അല്ലെങ്കിൽ ഇപ്പ ഹി ഇത് അവിടെ എങ്ങനെ കഴിക് ഇണ്ടാക്കണ് ആ ഒരു രീതി ഒന്ന് ഞൻ ചിലപ്പോ ചിന്തിച്ചു ചിന്തിക്കുആയിരിക്കും വെറുതെരിക്കുംമ്പോ ക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും അത് ചിന്തിക്
ചിന്തിക്കില്ല എന്നങ്കി നമുക്ക് ഇറങ്ങത്തില്ലല്ലോ അന്നേരം നമ്മള് പെട്ടെന്നത് വരില്ല നമ്
ആകിട്ടിയ ആക്രാന്തത്തിൽ ആ കഴിച്ചു തീർക്കണം നമ്മൾ ഫ്ലേവറൈറ്റ് ഫു ഫുഡൊക്കെണങ്കി പറയും വേണ്ട നമ്മള അതങ്ങെയിരിക് ട്ടിയ പാടങ്ങട്ട് അവ എത്രയും പെട്ടെന്നകത്താക്കി അ ആ ഒരു ആസ്വദിച്ച് കഴിച്ചേന്റരു സന്തോഷം വേറെന്നേണ് പക്ഷെ എ അത് നമുക്ക് എത്ര പൈസ ചെലവാക്കാനും മടിയില്ലട്ടോ
അതെ അതെ പക്ഷെ നീറ്റായിട്ടുണ്ടാക്കുന്നവരും കാണും കേട്ടോ ഈ പണ്ട് പ പണ്ട് കാലത്തുള്ള അമ്മമാര് അച്ഛന്മാരൊക്കെ നടത്തുന്ന എന്ന വെച്ചാധികം പ്രായം ചെന്നവരൊക്കെ നട ന്നത് അവര് നല്ല നീറ്റോട്ടായിരിക്കും അവർക്ക് ആത്മാർത്ഥത കാണും
അതെ അതെ ആത്മാർത്ഥത കാണും അത്
ക്കാർക്കത് കാണില്ല അവ ക്ക്ബിസിനസ് മൈൻ്റ് പ
ആ അതെ അതെ അതെ അതെ ശരിയാണ് അതെപ്പ അവർക്ക് മ ആ അതെ അതെ അതെ ശരിയാണ് ഇപ്പൊക്കെ ബംഗാളിസൊക്കേണ് അതി യ്യേ അള്ളാ ഓരോ കാര്യങ്ങള് ഒക്ക കേട്ടിട്ടുണ്ടെങ്കില് നമുക്ക് പച്ചവെള്ളം കുടി ക്കൂല അല്ലേ ചെലകാര്യങ്ങളൊ കേട്ടിട്ടുണ്ടെങ്കിലേ അവരുണ്ടാക്കുന്ന രീതിയും അവര് ജീവിക്കുന്ന രീതിക്കേ കണ്ടിട്ടുണ്ടെങ്കില് എങ്ങനാണെങ്കിലും നമ്മക്ക് കെട്ടഴിക്കുമ്പോ നല്ല നല്ലത് നോക്കീട്ട് വാങ്ങ അതെ നമ്മളെ ക്കൊണ്ട് പറ്റുള്ളൂ അന്ന് ചുറ്റുപാടൊന്ന് ലീസ്റ്റ് നോക്കങ്കിലും ചെയ്തിട്ട് അല്ലെ
അതെ ആ അതെ അതെ എന്നെങ്കിശരിന്നാ ഓക്കേ ഓ
ആ ഓക്കേ ശരിന്നാ ബായ്
ബായ്